ഹലോ
ആ ഹലോ കേക്കാൻ പറ്റണുണ്ടോ?
ആ കേൾക്കാം കേൾക്കാം അവിടെ കേക്കാൻ പറ്റുന്നോ?
ആ കേക്കാൻ പറ്റുന്നുണ്ട്. തിരക്കിലായിരുന്നോ?
അല്ലല്ല തിരക്കല്ല. രാവിലെ കുറച്ചു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ എന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുവ. അവിടെയോ തിരക്കാണോ?
ഇപ്പം തിരക്കല്ല. ഇപ്പൊ ഫ്രീയാണ് ജോലിയൊക്കെ ഒതുക്കി.
ഓ ഓ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടോ?
ഇല്ല ഞാൻ മാരീഡല്ല.
ഓ ഞാനും മാരീഡല്ല. ഓ ഓ
എന്ത് ചെയ്യുന്നിപ്പം?
ഞാനിപ്പോ പഠിക്കുക. ഡിഗ്രിക്ക് പഠിക്കുക.
ആണോ ഓക്കെ.
ഉം
ഞാൻ ഡിഗ്രി കഴിഞ്ഞു. പി. ജിയും കഴിഞ്ഞിട്ട് നിക്ക. ഡിഗ്രി
ആ ഓക്കെ ഓക്കേ. ഇപ്പം വേറെ കോ കോച്ചിങ്ങിൽ അങ്ങനെൊന്നും പോകൻ നോ ഞാൻ ഡിഗ്രിക്ക് ഹിസ്റ്ററി ആയിരുന്നു
ഇപ്പൊ ഞാൻ കാണല്ലേ ഞാൻ ഹിന്ദി ആയിരുന്നു മെയിൻ